ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
എന്തെല്ലാ ച്ചായൊക്കെ കുടിച്ചോ
ഓ ചായ കുടിച്ച്
പൊറത്തല്ലേ പൊറത്താണെ ഗുളിക വേടിച്ചു കുടിച്ചു പുറത്തല്ല മഴ ആർത്തിമ്പി വരുന്നൊരു കാർമേഘം ഒക്കെ ഇങ്ങനെ ആകെ മൂടി കെടക്കല്ലേ
ആഹ് അങ്ങനെ ഇണ്ടോ ഇപടെ ഈ ഏരിയേല് അഅ്ഇല്ല
ഓ ഇവടെ നല്ല കാർമേഘം മൊത്തം മൂടിക്ക
മ്മ് ഇന്ന്പ്പോ നിലവില് മഴയൊന്നും കാണ്ല്ല
ആഹ് ഉം എന്താലും എന്ത് ഇപ്പം മഴയയോണ്ട് ഇപ്പോ പുറത്തിറങ്ങാൻ പറ്റാതേ ഇങ്ങനെ വീട്ടിനകത്തിങ്ങനേ നിക്കാ
മ്ഹ്...
കൂട്ടുകാർക്കെടേലെള്ള ഇപ്പ പോക്കൊന്നും നടക്കുലപ്പ
ഹ
ഉം പോമ്പളെല്ലാ
ഉം.
പലപ്പൊയ പലപ്പൊങ്ങനെ ഇറങ്ങ്മ്പളല്ലേ അവരോടുള്ള ഇഷ്ട ഇതൊക്കെ നമുക്ക ഇങ്ങനെ-
അതെ അതെ.
പൂട പൂടാവ്ട അപ്പാ ഈ ഇത് ഈസ് ഇതിണ്ടല്ലേ സ്നേഹം എന്ന്ള്ള എങ്ങനെയപ്പൊ നിങ്ങള്? കാണേ ത് ഫാമിലിക്കെടയിലാണോ അതോ? കൂട്ടുകാർക്കിടയിലാണോ അത് സ്കൂള് സ് ക് അതിപ്പോ എവ് ഏതിന്റെ ടേ
ഞാൻ മനസ്സിലാക്കിയത് ഒരു തരും ഒരു തരം വികാരാണ് അതായത് ഓം ഫാമിലിക്ക്ടയിലുള്ള ഒരു സ്നേഹം വേറുണ്ടാവും. കൂട്ടുകാർക്ക് ഇടയിലാണെങ്കിൽ വേറെ സ്നേഹം അതേപോലെ കുളി യീക്കമ്മളെ എഹ് കൂടെ ജോലി ചെയ്യുന്നവർക്കിടൽ വേറെ സ്നേഹം
അതെ അതെ ഉം പക്ഷെ ഇൻക്കൊന്നും കൂടി ഇതായി തോന്നിയത് കുറച്ചും കൂടി മെച്ചപ്പെട്ട് തോന്നിയത് വെചാൽ കൂട്ടുകാർക്കിടയിലുള്ള ഒര് സ്നേഹം ഉണ്ടല്ലോ അതാണ് ഒന്നും കൂടി ജീവിതത്തില് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സാധനം നമ്മള് അതായിരികുല്ലെ
ഉം ഉം
ഉം
പക്ഷെ നമ്മള് എത്ര സ്നേഹത്തെ പറ്റി പറയാണെങ്കിലേ ഞമ്മളെ ഇത്ണ്ടല്ലോ ഞ ഒരു ഫിലിം ഉണ്ടായിരുന്നല്ലോ നമ്മളെ എതാണ് വാഴ വാഴ കണ്ടിലെ ലാസ്റ്റ് അതുപോലെന്നെ ആവുന്നാണ് ഒരു തരത്തില് അഴിൻ്റെ ഒരു ത തത്വ ശാസ്ത്രം നോക്കാണെങ്കിലെ ഒരു നമ്മളെ ഫാമിലിക്ക് എടയിലായിരിക്കും പിന്നെ ലാസ്റ്റ് നമ്മളെ അവസാന സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ചതി ക്കൂലാന്ന് ഉറപ്പുള്ള രണ്ടാളുകളാണ് നമ്മളെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്
അതെ അതെ അതെ
ബാക്കിയുള്ള എന്തെടുത്ത്നോക്കണെ എടുത്തോക്കാണെങ്കിലും അതൊക്കെ എന്നങ്കിലും അവസാനം കൂട്ടുകാരായാലും ചെൽപ്പോ കൊർച്ച് കഴിഞ്ഞാ ഓലോലെ വഴിക്ക് പോകും അല്ലെങ്കില് എന്തെങ്കിലും പണത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആയാണ്ട് അങ്ങനെയും പ്രശ്നൊക്കെ ആയി ഇങ്ങനെ പോകും
ആഹ് അതെ അതെ ആ ഒരു ഫി സിനിമ എടുത്ത് കാണിക്കുന്നതെന്നെ സ്നേഹത്തിന്റെ വില എത്രത്തോളം ഉള്ളത് കാണിക്കുന്നുണ്ട് ലെ കൂട്ടുകാർക്കിടയില്ള്ള സ്നേഹായൊട്ടെ അതേമാതിരി ബന്ധുക്കൾക്കിടയിലുള്ള സ്നേഹാവട്ടെ ഫാമിലിക്കിടയിലുള്ള സ്നേഹാവട്ടെ അത് അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണ ഫി സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ല്ലെ
അതെ അതായത് നമ്മളൊരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതന്നെ അതായത് സ്നേഹാണ് കാരണം ഈ സ്നേഹല്ലാത്ത ആളുകള് അങ്ങനെ ഒരു ഒരു യഥാർത്ഥ ഒരു സ്നേഹം കിട്ടാത്ത ആളുകളാണ് എന്തായ് മാറ ഈ സൈ ക്കോ പർഞാണ്ടുള്ള വിഭാഗത്തിലേക്ക് പോവാ കാരണം ഓൽക്ക് ചെറുപ്പത്തിൽ ലഭിക്കേണ്ട ഒരു വാത്സല്യം കിട്ടാതെ ഓല് ഇങ്ങനെ പലപ്പോഴും കണ്ട് ഒരുത്തരം വെറുപ്പ് അല്ലെങ്കില് എന്തായിരിക്കും ആളുകളെ ഓൽക്ക് ഒരുപാട് പീഡനങ്ങളും താടനങ്ങളും ഒക്കെ അനുഭവപ്പെടേണ്ടി വരുന്നരു അവസ്ഥേക്കാരം കടന്നു പോയിണ്ടാവ ചെറു ബാല്യകാലം മറ്റു ഒക്കെ അപ്പ അത് ഒരു ട്രോമയിലേക്ക് അട്ത്തിയാണ്ട് ഓല് എന്താണ് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും ഭാവിൽ ഓലൊരു സൈക്കോ കില്ലേയ്‌സും സൈക്കോക്കായി മാറാണ് ചെയ്യുന്നത് പലപ്പോഴും
അതെ നമ്മള് ഈ ഒരു സ്നേഹത്തെ പറ്റി പറയുകയാണണ്ടെങ്കില് ഏറ്റവും കൂടുതൽ നമ്മള് ചെറു പ്പം മുതലേ കേട്ടിരുന്ന ഒരു മികച്ച ഒരു ഉദാഹരണ ലൈലാ മജ്നുവിന്റെ ഇടയിലുള്ള സ്നേഹം എന്നുള്ളത്
അതെ
അതെ അതെഎത്രത്തോളം പ്രണയിച്ചത് അത്രത്തോളം ഒരു അഴിന്റെ ഒരു ഉന്ന ഉന്നതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഓൽക്കിടയിലുള്ള സ്നേഹം ഉള്ളത്
ഉം അതുപോലെ തന്നെ ഓ ഈ അടുത്തിടെ ഞാൻ മനസ്സിലാക്കിയ അലിസബാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടല്ലോ മൂപ്പര് ഒരു പുസ്തകം എയ്ത്ണ്ട് അലി ഫത്തിമ പറഞ്ഞാണ്ട് അഴിലും പറയുന്നത് ഒരു സ്നേഹബന്ധത്തെ കുറിച്ചാണ് അലിയുടെയും ഫാത്തിമ ടെയും പ്രണയത്തെ പ്രണയല്ല അവരുടെ അവർക്കിടഴിലുണ്ടായിരുന്ന ജീവിതത്തിലെ പ്രേമത്തെ പ്രേമം സ്നേഹം ഇതിനെ കുറിച്ചാണ്
ആഹ് അതെ അതെ അതെ
കാരണം ഈ സ്നേഹന്ന്ള്ളത് ആഹ് പറഞ്ഞോളൂ പറഞ്ഞോളൂ
ആ നമ്മളിപ്പോ നേരത്തെ സംസാരിച്ച ഒരു വായറിഞ ഫിലിം സിനിമ ഇണ്ടല്ലോ
ഉം
ആ അതില മറ്റേ ആ ഒരു പാട്ട് കൂടെ പിറന്നവരല്ലേ നമു ക്ക് ഞാൻ തന്നെ എല്ലാറിണ് ആ അത് അതാ ആ ഒരു നമ്മളെ ഹൃദയത്തെ തൊടുന്ന രീതിയിലുള്ള ഒരു വരികൾല്ലേ
അ ഏ
ഈടൊന്നും കേൾക്കാത്ത രീതിയിലുള്ളൊരു അത്തരത്തിൽ മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു പ പാട്ടുള്ളത് ഒരു തികച്ചൊരു ഒരു അപ്രതീക്ഷിതമായിട്ട് നമുത്തൊരു പാട്ടിലേ
ഉം അതെ പിന്നെ നമ്മള് നോക്കുകയാണെങ്കിൽ സ്നേഹം എന്നുള്ളത് തന്നെ പലപ്പോഴും എന്താണ് അതിനെ ഒരു മുതലെടുക്ക്ണ ഒരു കൂട്ടം ആളുകളുണ്ട് നമ്മളെ സമൂഹത്തില്പൊ
അതെ അതെ അതെ
ആ അത് അത് അത് ഉപയോഗിച്ചാണ്ട് അല്ലെങ്കില് വെറുതെ മറ്റുള്ളവര്ക്ക് സ്നേഹം നൽകി മോഹിപ്പിച്ച് പിന്നീട് വരെ വഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രീതി പ്പയ്നാ ഒരു ഉദാഹരണാണ് ഇപ്പൊ ഈ അടുത്തരായൊരു ഒരു വലിയൊരു സാമ്പത്തിക സ്രോതസ്സ്ള്ള ഒരു എന്താപ്പോ അദ്ത്തെ പേര് ഇൻക്ക് ഓർമ്മയില്ല ആള് മരിക്കുന്നുന്നത്ണ്ടായിരുന്നല്ലോ കൊ
ആഹ് ആഹ് അതെ അതെ അതെ അതല്ല സ്നേഹം എന്നുള്ളതിന് ചൂഷണം ചെയ്തിട്ട് അതിനെ അത്രത്തോളം വിഷ വഷളാക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചരു വയ് വളരെയ ഒരു വേദനകരമായ ഒര് സംഭവായിരുന്നതിലെ
അതെ
അത്രയും സ് സ്നേഹം നൽകിയിട്ട് പെട്ടെന്ന് തന്നെ വഞ്ചിച്ച വഞ്ചിക്കുന്നുത് പുറമെ തന്നെ ഒരു കൊക്കയിലേക്ക് കൊ മറിച്ചിട്ടിട്ട് ഉം
അത് അങ്ങനെയായൊരു ഒരുപാട് സ്നേഹത്തിന്റെ പേരിലും ഒരുപാട് ട്രാഞ്ചണികൾ പ്രയാസങ്ങള് ആളുകൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്
അതെ അതെ അതെ അതെ പ്രണയം എന്നൊക്കെ പറിമ്പള് പണ്ടത്തെ കാലത്ത് ഓരോ പുസ്തകങ്ങള് ബഷീറിന്റെ ഓരോ പുസ്തകങ്ങള് എടുത്തു നോക്കാണ് ണ്ടെങ്കില്
അതെ
ഉം ആഹ് ബഷീറിന്റെ പ്രേമലേഖനം ബഷീറിന്റെ ക് ബുക്ക് ബുക്കുകൾ എടുത്ത് നോക്കണ ഫുള്ള് അയിലെന്നെ ബഷീറിന്റെ ന്റങ്കിലും പ്രണയത്തിനോട് സ്നേഹ പ്രണയം എങ്ങനെയുള്ളത് ബഷീർ ഇങ്ങനെ കാണിച്ചുര്ണ ഒരു ബുക്കാണേന്നു ബാഷീറിന്റെ എല്ലാ കൃതികളും ലെ
ഉം ഉം നമ്മള് ഈ ആധുനി ആധുനിക കാലഘട്ട പറ്റത്ത് ചോദിച്ച് നോക്കാണെങ്കിൽ പ്രകണ പല പുസ്തകങ്ങളും ഈ ഒരു പ്രേമം പ്രണയം സ്നേഹം ഇതൊക്കെ റിലേറ്റയ്തിട്ടുള്ള പുസ്തകങ്ങളാണ്
അതെ അതെ
നോക്കാണെങ്കില് എന്തന്ന് ആ ഏ പ്രധാനപ്പെട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നല്ലപ്പോ ഹ ആഹ് ഇസ്നേഹം സ്നേഹംന്ന് പറഞ്ഞാണ്ട് ഒരു പുസ്തകം എറങ്ങിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് അതുപോലെ തന്നെ ഏ എ
പ്രേമലേഖനൊക്കെ പോലത്തെ ഒരുപാട് കൃതികളും നമുക്കൊന്നും അ ഉം ഇന്ന് മലയാളത്തില് ആ മലയാള കൃതികളുടെ കൂട്ടത്തി
എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇങ്ങനെ ഒരുപാട് പുസ്ത ങ്ങള് അടുത്തകാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാസ അതായത് ഇപ്പോഴത്തെ സമൂഹത്തിലെ ആളുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വായനയാണ് ഇഷ്ടപ്പെടുന്നത് ഈ പ്രതിലിപി അങ്ങനെ പല ഇതുണ്ടല്ലോ ആപ്പുകളെ അതിലൊക്കെ വരുന്ന കഥകളും മൊത്തം ഇത്തരത്തിലുള്ള ഒരു പ്രണയ പ്രേമ സ്നേഹ പമായി ബന്ധപ്പെട്ട തരത്തിലുകളാണ്
ഉം അത്തരത്തിലുള്ള ബുക്കുകളൊക്കെല്ലെ ആത്മാർത്ഥമായ പ്രണയം എങ്ങനെ ആത്മാർത്ഥമായ സ്നേഹം എങ്ങനെയുള്ളതൊക്കെ കാണിച്ച് മികച്ചൊരു ഒരു ഉദാഹരണം വരുന്ന അത്തരത്തിലുള്ള പുസ്തക പുസ്തകത്തിലൂടെള്ള ഏത്തുകൾ അല്ലേ
ഉം ഉം കാരണം
ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുഞ്ഞു എന്നുള്ളത് അതായത് ഒരു വിദ്യാർത്ഥിയ അല്ല ഒരു കുഞ്ഞ് ചെറുപ്പ ത്തി ലെന്നെ അനുഭവിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഘട്ടമാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം എന്നുള്ളതന്നെ
അതെ അതെ അത അത അതെ അതെ അതെ
കാരണം ആ ഒരു കുട്ടിയുടെ ഒരു സ്വഭാവ രൂപീകരണത്തി വലിയ പങ്ക് വഹിക്കുന്നതാണ് ഈ സ്നേഹം എന്നുള്ളെ കാരണം ചെറുപ്പത്തിൽ ആ സ്നേഹം കിട്ടാത്തവരാണ് ഭാവിയിൽ എന്തൊക്കെയോ ഒരു തരം എന്തായിരിക്ക അതേപോല സൈക്കോ തരത്തിലേക്ക് ഒരു മാ കാര ഈ ഒരു സ്നേഹം ഇല്ലാത്ത ആളുകളാണ് കാരണം ചെറുപ്പ ഇപ്പത്തെ പോലെ അനുഭവിക്കുന്നത് ഇപ്പ വീട്ടിൽ ഫുൾ കച്ചറ അല്ലെങ്കിൽ അവർക്ക് യഥാത് സ് സ്നേഹം കിട്ടുന്നില്ല അങ്ങനെയ ആകുമ്പോ ഓലൊരു ആ ഓല കണ്ട് വെള്ളം വരുമ്പോ ഓലെ പോല കരുതുന്ന എന്താണ് ലോകം എങ്ങനെയാണ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ആ ഒരു ഇതി ഇങ്ങനെ കണ്ടു പഠിച്ചാണ്ട് പോലെന്ത് ചെയ്യും പിന്നീട് വലിയൊരു നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്ക
അതെ അതെ അതെ അതെ അതെ ചെറുപ്പത്തിലെ പോലെങ്ങനെ കണ്ടു പഠിക്കുന്ന അതില് വല്പതിത ഉണ്ടാവുള്ളൂ അല്ലേ
ഉം
അപ്പൊ ചെറുപ്പത്തിലോൽക്ക് സ്നേഹം കിട്ടിയിട്ടില്ലാണ്ടെങ്കില് അതാണ് ഓല് വലുപ്പത്തില് അത്ര രീതിയിലുള്ള ഒരു സൈക്കോള ആയി മാറും ചെറുപ്പത്തിലുള്ള ഏറ്റവും കിട്ടേണ്ട കിട്ടേണ്ട ഏറ്റവും അടിസ്ഥാന കാര്യാണ് മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹം എന്നുള്ളത് അല്ലെ ഉം
പിന്നെ മും ഭാഷ ജാതി സം വിഷേധയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഹലോ ഈ ഒരു വ്യത്യാസങ്ങക്കപ്പുറം മനുഷ്യ അവിടെ സ്നേഹത്തിന് വലിയ പങ്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്
ആണതതെതെ നുക്ക് ഒരുപാട് ഉദാഹരണണം
ആ വ
ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും ഇതത പ്രണയത്തിനെ കുറിച്ച്
ആ
ഉം കുറവ അല്ലെ പിണത്തെത്തോളം ഒരു ആത്മാർത്ഥമായിരിക്കുവ അത്രത്തോളം ഒരു സ്വാധീനം നമുക്ക് തിരിച്ച കിട്ടാനുള്ളതാണ് ഇല്ലേ ഉം പ്രണയത്തിൻ്റെ വില ഉള്ളത് അത് അത് നമുക്ക് അളക്കാൻ കയൂല മറ്റ രീതിയിലുള്ള ഒരു വലിയൊരു വിലെനെ ഈ പ്രണയം എന്നുള്ള സംഭവത്തിലുണ്ട് അല്ലെ ഉം പ്രണയ എന്നൊക്കെ പറഞ്ഞാല് ഇമ്മള് എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു അത്തരത്തിലൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നമുക്ക് എന്ത് ചെയ്യും ഒരുപാട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് നല്ല രീതിയിലുള്ള ഉം ഫലങ്ങളും വൃതിയും കൈവരിക്കാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിൽ സ്നേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത് കുറച്ചറിയ വാക്കുകൾ ഒതുക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അല്ലേ